ആഹ് നല്ല മഴണ്ട് എന്താ നാട്ടത്തേക്ക് വർത്താനോ
നല്ല വർത്താനടി ഇതന്നെ നാട്ട്ത്താ വർത്താനം ഈ സ്കൂൾക്ക് പോണ നേരത്ത് കണ്ട ജി യൂണി പോ മുട്ട് ഇറങ്ങണ്ട നേരത്തക്കാണ് മഴ ആഹ് വരുമ്പോ മഴ കൊള്ളാണ് ഒരു തർക്കടി
തര്ക്കടില്ല ഈ പോമ്പോ കൊള്ളണതാണ് വെ
അതാ പറയണേത് കൊടെല് കേറി സ്കൂൾ ബസ്സിൽ ല്ലേ കേറ കൊട അയ് കൊടേണ്ട് പോയിട്ട ആഹ് കുട്ടിൾ ണ്ടെ ഇവിടന്ന് ഇഷ്ടം പോലെ കുട്ട ട്ട്യാൾണ്ട് ആഹ് ആഹ് കുട്ടിൾ ഇല്ലായില്ലേ ഈ താണേ ആഹ്
ചെറിയ തുള്ളി ഇതായിക്ക്ണു
ഏഹ്
ആഹ് വല്ല്യ പേവജൽ ഇല്ല അങ്ങനെ ഓരോന്ന ഇങ്ങനെ ചരിങ്ങോണ്ട് ഉള്ളു ഇന്നാലും കൊട വാണം കൊട ഇല്ലങ്കിൽ നനിം ഉമ്
പിന്നെ എന്തൊക്കെ ചായോടി കഴിഞ്ഞോ
ചായ കുടിച്ചു ആഹ് ചായ കുടിച്ചു
ആഹ് ആഹ് ച്ചിഞ്ഞില്ലേ ചായോടി ഞ്ഞോ ഞാന കു ട്ടിക്ക് കൂട്ടാണ്ടാക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ
ആഹ് ആഹ് ചോർക്ക് ആഹ് ആഹ് ചോറായപ്പോ
ആഹ് ചോറയിക്ക് റയ് ഇതിൽ ക്ക് ഇറക്കി വെച്ചു
കുക്കർ ല്ലേ അപ് അന്റെ പണിയും കഴിഞ്ഞു അ അപ്പ ഞ്ഞി എന്താ കൂട്ടാന്
കൂട്ടാന് മുരിങ്ങണ്ട് ഇവിടെ കറി വെച്ചതോണ്ട് വെക്കാനുവൊണ്ട് ചെല്ലെള്ളൂച്ചക്ക് ഉം പിന്നെ ഓനിതാ ഉരളങ്ങ മീൻ വന്നാ വാങ്ങണവിചാരിച്ച്ന്ന്
ആഹ് റൈസ് കുക്കറ് ഒരു സുഖണറെ
ആഹ് അന്യട്
ഉം ഞാൻ വാങ്ങീയിട്ടില്ല എപ്പളും വാങ്ങണം വാങ്ങണ ന്ന്കെരുതും ഞാനിപ്പോ ഐമെന്ന് പ്പ എല്ലാരും പറയ്ന്നട്ടപ്പോ ആസു
അല്ലടി അത് നേര്ത്തെ പോണ കുട്ട്യൾക്കെ സാ
ആഹ് നല്ല രാത്രി ഒന്നൊറങ്ങി ഒന്നറങ്ങിട്ടക്കെ അങ്ങനെച്ചാ മ
ഇത്എന്തിനാ ഒന്നൊറങ്ങുമ്പോന്താ രാത്രി കടക്കുമ്പോ ശ
കടക്കുമ്പോക്കെല്ലജ്
ഏഹ് ഞാൻപ്പ രാവിലെ എറക്കേക്കും
അല്ല കടക്കുമ്പോള് വെച്ചാ നേരം കൊളക്കുമ്പോ എടുത്താല് എന്താ പ ജോറാവൂലല്ലോ ചൂട് ആഹ് ജ്ജ്അങ്ങനെക്കെലുണ്ടോ രാത്രി ഇങ്ങട്ട് പിന്നജ്ജ് പി പിറ്റേസം രാത്രി വരെ തിന്ന്വോ
അത് പിന്നെ രാവിലെ എടുക്കുമ്പോ ചൂടുണ്ടാവും
അഹ് അഹ്
ചൂട്ണ്ടാവില്ല ചൂട് കൊറവുണ്ടാവുംക്ഷെ എന്നാലും ചൂടുണ്ടാവും ഇങ്ങട്ട് പിന്നെ നമ്മളൊന്ന് ആഹ് വള്ളം പാകാന്നൊന്നൂടി നമ്മള് വള്ളം പാർന്നൂറ്റൂലെ
ഓ ആഹ് ആഹ് ആഹ്
ആഹ് അതേമരി തളപ്പിച്ചാതി അങ്ട്ടാണ് ഊറ്റിയാ മതി ആ ചോറ് നമ്മള ഇപ്പൊ വെച്ച ചോറക്കാരം.
ചോറാക്കാരം.
ആഹ് നല്ലോ വേവും. വേവുള്ള അരിയാണെങ്കിൽ കൊർച്ചൊക്കാണ്ട് വേവ് ച്ചിട്ട് വെക്കണം.
ആഹ് ആഹ് അല്ലെങ്കിൽ ഒന്നാണ്ട് തൾച്ചാ മതി ലേ.
ആഹ് മയേ വേവില്ലാത്ത അര്യാണെങ്കിൽ താൾച്ചിട്ട് അങ്ങനെ അയ്ക്കർക്കിയച്ചാ തി.
ആഹ് ആഹ് മറ്റേ നല്ലോ തൾച്ച് മറിയണോ?
ആഹ് ആഹ് അഹ് വേവിനൻ സരിച്ചിട്ടാണ്. ന ല്ലോ വേവ്ള്ള അരിയാണെ കൊർച്ചേരം പത്ത് മിൻറ്റൊക്കെണ്ട് തൾച്ചിട്ടേയ് പത്ത പത്ത് പയിനഞ്ച് മിനിറ്റൊക്കെ പത്ത് മിൻറ്റൊക്കെ നല്ലോണം തളക്കണം. താച്ചിട്ട് അയ്ക്കാണ്ട് അർക്ക്യച്ചാതി. ആഹ് ഉം നേരെ കൊടുക്കുമ്പോ ഞം ആഹ് നല്ലോ തൾക്കണേ. വേവ്ള്ള അരിയല്ലേ. വേവ്ള്ള അരി എന്ന് പറിമ്പോ നല്ലൊ വേവും. പിന്നതാവി കട്ന്നിട്ട് അങ്ങനെ വെന്തോണ്ടിരിക്കല്ലേ. അപ്പ അത് ന്നാലും നല്ലോം തളപ്പിച്ചണം.
ഉം ഉം ഞാന വാങ്ങീട്ടില്ല വാങ്ങിയത് വാങ്ങ നല്ലതാ ല്ലേ ഇന്ന് വാങ്യോക്കണം ഒന്ന് വാങ്യോക്കണംന്നറ. വാങ്ങീട്ടില്ലാറ. നല്ലതാണ് അതന്നെ ആ ഞാൻ കുക്കറില് വ്യൂ ഒരു ബിസിലങ്ങട് അടിച്ച ഓഫാ കെടലാണ് പിന്നെ പോ ഊറ്റും
എ ആ വേവില്ലാത്തരിയോ
ആ വേവില്ലാത്തല്ല ഇവിടെപള മട്ട ഞാൻ വാങ്ങല്
ആഹ അ തെളപ്പിച്ചിറക്കിയ മതി ആനെല്ലിതേരിടെ മാരി ഉള്ളതല്ലേ
ആഹ് നെല്ലുത്തരിടെ ചോത്തരി ഉം
ആ അതാണെങ്കി ഒന്ന് തെള അതമുക്ക് രാവിലെത്തേന് ചെയ്താൽ മതി ആദ്യം തന്നെ അതങ്ങു തിളപ്പിച്ച വച്ചിട്ട് ചായും കടി ഉണ്ടാക്കിയ മതി
ന്താ അപ്പൊ നല്ല പോ
പാഗാ തരും
ആ എന്നാനിച്ചള്ളാ പൈസ തലമറിയൊക്കെ
ആഹ് ആആഴ്‌ചേമതി
പൈസ ഏതാലും തലമറിയട്ടെന്നെ അ അതുണ്ടാവുന്നറേ ഒക്കെ ശരിയാവും എന്നിപ്പോങ്ങനെ പടച്ചോന ഉലല്ല ഉം എന്താലെ
ഉം
ഒക്ക ശരിയാവും
ഒക്കെ ശരിയാവും
ഉം അങ്ങനെ അങ്ങേ ഏഹ് ത് അങ്ങനെ കൊറേ സാധനങ്ങൾ ഇപ്പൊ പെരക്ക് വാങ്ങണ്ടെ ഇപ്പൊ നോക്കിയാലേ പെരേക്ക് ഓരോന്ന് ഓരോരുത്തര് വ പറയുമ്പോ നമ്മളോടെ ഉണ്ടാവുലെ എങ്ങനെ
ഉം അത് എങ്ങനെയന്ന് ചോയ്ച്ചാല് ആള് മൊത്തത്തി കുടിയന്നേരുന്നു
ഏ
ട് നല്ല സ്നേഹൊള്ള ഒരു മനുഷ്യനാ
ആ മുസ്ലിമാ
സത്താറ് കുടിച്ചക്കുണുന്ന ഞാൻ കുടിചെക്കണുന്നു അറിയാം ഇല്ല അത്ര വലിയ പ്രായന്ന് പറയാനൊന്നുമി ഇല്ല അല്ലേ കുടിച്ചിക്കുണുങ്കി ആദ്യമൊക്കെ ഞങ്ങള് തറവാട്ടിലാവുമ്പോ കുടിച്ചിക്കുണുങ്കിൽ ഞാൻ കുടിച്ചിക്കണ ഗ്ലാസ്‌ വേറെ മുറിക്കളാറേ
ആ ആ
രാവിലെ ആ പറയ് കുടിച്ചുക്കുണുന്ന് തന്നെ പറയും കുടിച്ചും നല്ലോം കുടിച്ചും കുടിയിലൊക്കെ കുടിച്ചോണ്ടാണ് ആള്. പക്ഷെ സ്നേഹമുള്ള മനുഷ്യനാണ് ഉം രണ്ട് ചെറുക്കന്മാരാണ്
എന്നിട്ട്
ഏ പി അതെ എന്താ മൂത്രത്തിക്കല്ലിന് ഓപ്രക്ഷത്തിന് കൊണ്ടോയാതാത്രേ മിനിഞ്ഞാന്നാങ്ങണ്ടേ ആ ഇല് നോക്കിട്ടോവുമ്പ ഉള്ളില ഒന്നുമില്ലത്രേ അവര് ഡോക്ടർമാര് പേടിച്ചിക്കാണ് അങ്ങനെ കോഴിക്കോട്ടക്ക് കൊണ്ടകാൻ പറഞ്ഞു ആ ഞാനവിടക്ക് കൊണ്ടോയാരുന്നു ഉള്ളിത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവ എന്ന് തുടങ്ങിയ കൂടിയാണ് ആള്
പടച്ചോനെ
ആഹ് അതാണെ ഇതിന്റെ ഇടയ്ക്ക് എത്രയ ഒന്ന് രണ്ടോ ഓപ്പറേഷനോ കഴിഞ്ഞക്കണുന്ന് തോന്നണു
ഉം
നല്ലൊരു സ്വഭാവാട്ടോ നല്ല സ്വഭാവന്നർഞ്ഞ നമ്മുക്കൊക്കെ ആരോടാണെങ്കിലും നല്ല ഇതിൽ വർത്താനം പറിം. നല്ല ടിപ് ടോപ്പിൽ അട്ക്ക്ണൊരാളാണ്.
യാ കുടിച്ചിട്ടില്ലെങ്കി ഒക്കെ നല്ല സ്വഭാവയ്ക്കാരല്ലേ
കുടിച്ചാലും വല്യയ കൊഴപ്പൊന്നും അറിയാനൊന്നുല്ല. അങ്ങനെ വലീയ് കച്ചറ ഉള്ള ആളൊന്നല്ല കുടിച്ചും. ഏത് നേരും കുടിച്ചോണ്ടന്നേ. കള്ളു കുടിച്ചിട്ട് തല്ലുമ്പ കാണ അങ്ങൻതേറ്റനാളല്ല. ഏ രാവിലെ ഫസ്റ്റിലത് കിട്ടണം
അത് ചെരി ഉം അങ്ങത്തെരാളാണ് ഉം
അങ്ങനത്തെ ഒരാളാണ് ഫസ്റ്റ്തന്നെ ആക്ക് കിട്ടണം നമുക്കൊന്നും പോയി പ
ആഹ ഓൻക്കാതെ പറ ഉം ഉം കുട്ട്യോളൊക്കെ എന്തെടുക്കാണ്
ഏഹ്ഹ്
കുട്ടികളൊക്കെ വലുതായിക്കൂളോയിച്ച ഉം
ആ കുട്ടികളതെക്കുണ് പേര കുട്ടിണ്ട് രണ്ട് ചെറുക്കന്മാരാണ് ചെറുക്കന്മാരൊ ഒക്കെ ഡീസന്റാ കൊഴപ്പൊന്നുല്ല ഉം ഒരു ചെറുക്കൻ മാര്യേജ് സിനിമ നടന്മാരെയും ഒ കോരൊക്കെ പിന്നാലെയാണ്
അത് ശരി അപ്പൊപ്പ അത്യാവശ്യം വൈസക്കെ ഒണ്ട
ആ ഓനട് നല്ല വയസുണ്ട് ചെറിയ ന്റടുത്തവൻ ഡിസെന്റാ ചെറിയ ഇടക്കിടയ്ക്കിങ്ങതൊരാ കേക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ കൊറച്ചസായിട്ട് കണ്ടിട്ടില്ല ഉം
അതെ
എന്നാന്നാനെ
ആഹ ആഹ് എന്താലും അല്ലേ ഓരോന്നിന്റെ അയി ന്റെ അത് കഴിഞ്ഞു വേറെ ഇങ്ങോട്ടിപ്പ എപ്പളാ ഉമ്മുമ്മയേ കൊടുന്നുക്കണോ കോഴിക്കോട്ടന്ന്
മരിച്ചിട്ട് കൊടുന്നോ
മ കൊൺ കോൺതരേ കൊടുപ്പന്റെ മൂത്തടെ മെസേജ് എക്ക കൊന്നൊക്കെ എടുക്കണ
മ് ജ്ജ് ജ്ജുപ്പോ
ആഹ കൊടന്നു കൊഴുക്കണ്
അല്ല പോണില്ലങ്ങള് ഹലോ പോണില്ലെ
ഇല്ല കാണാണ്ട്
ആഹ അത് ശരി ആഹ
ട്ടാണ് ഉച്ചക്കെ എങ്ങാനും പോണോന്ന് ഒന്ന് ചോയിക്കട്ടെ
ആണുങ്ങളൊക്കെണ്ടാ പോകാന്നല്ലാതെ ഈ ആണുങ്ങൾ വര് ചേർത്തക്കല്ലേ ഇനിപ്പോ ഓളെ പെണ്ണുങ്ങള് മറയിലിരിക്കണ്ടെങ്കി നാളെ മറ്റന്നാളൊ മ്മക്ക്ന്ന് പോയി കണ്ടാ മതിയാർന്ന് മഉം എന്തായാലും
മം
ഓരോരുത്തര് ഒരരിയതിന്നത് ഇങ്ങനത്തെ തോന്ന്യാസരം കാട്ടി മരിച്ചന്നന്താ സിദീന്ന് അല്ലാക്കറിയാം
ഉ വലിയ സ്ഥിതികളൊന്നും ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോന്നും പടച്ചോൻ കൊടുക്ക ന്തക്കെ പടച്ചോൻ കൊട്ക്ക്ണ ന്നെ ല്ലേ
ഒക്ക ഓൻ തീരുമാനിച്ച് ണല്ലേ
ഓൾക്ക് ഓൻ തീരുമാനിച്ചനാണ് ഓരോരോ മനസന്മാരെ പടച്ചൂടുമ്പോ തങ്ങനെയുള്ളത് തീരുമാനിച്ചല്ലെ ഞമ്മളൊക്കെ ഇപ്പ ഈ കോലത്തിൽ
പിന്നെന്ത പടച്ചോൻ തന്നെയാണ് ഉ
ആ നമ്മള് പറയാ അങ്ങനെയാണ് ഇങ്ങനെണ് ഇങ്ങനെ അവണക്കെ പടിച്ച് ണ ന്നെയാണ് വേറെ ആരും തിന്നാൻ ല്ല
പടച്ചോൻ കൊടുക്കണ തന്നെയാണ് പിന്നെന്താ ഓനെ അങ്ങനെ ആക്കണംന്ന് പഠച്ചോൻ കരുതിയ കരുതാ പറ്റൂല
അതന്നെ നേരെ അവണേലും പടച്ചോൻ കരുതണം മ് പ്പഞാനാണലും ഇജാണലുംക്കെ അങ്ങനെ തന്നെ
ഒക്കെ അങ്ങൻതന്നെയാണ്
ആ അ തന്നെ നമ്മള് പറയാ അങ്ങനെ ണ് അല്ലനെ കൂട്ടാണ്ടാക്കാൻ വേണ്ടീട്ടേ ഓന് ഉരുളംകെയങ്ങ് പൊരിച്ച് കൊടുക്കണം
പൊരിച്ച് കൊടുക്കാനല്ലേ ആ
ന്ത്
ആ ആ
അ കുട്ട്യളെന്താ കൂട്ടാൻ കൊണ്ടവല്
കുട്ട്യാള് ഞാന് ഉരുള കേങ്ങ് ഇജ് പറഞ്ഞാതിരിതന്നെ ഉരുള കേങ്ങ് പൊരിച്ചും വെണ്ടക്ക പൊരിച്ചും മുട്ട ക് വാണ്ടാറിം മുട്ട അവിടുക്ക് ചെന്നാലേ ആകമാണ ക്കാര ന്ന്അറിംഇത് തുറക്കുമ്പോളേ തിന്നാൻ പോവൂല അങ്ങോട്ട് തന്നെ കൊടു കൊണ്ടരും പിന്നെ കോഴിണ്ടെങ്കി അത് നല്ല പൊതിയായി രണ്ടഷണം പൊരിച്ച് പാത്രത്തിലിട്ട് കൊടുത്താല് പിന്നൊല്ക്ക് അഹ് വെറൊന്നും വേണ്ട അത്‌ നല്ലഷ്ട്ട
ചേർക്കനും അങ്ങനെത്തന്നെ
ആ ചെറുക്കന് വെറു അ താ കോഴിടെ ആളാണ് വേറെ ഒന്നുംമാണ്ട പ്പം ഈ രണ്ട്കഷണം കിട്ടിയാ പിന്നെ ഒന്നും വേണ്ട ഉ ചെറിയ കുട്ടിക്കടക്കം അതാഇഷ്ടം
ആ
അ എന്താ അവിടെ അങ്ങനെ തന്നെക്കാരല്ലേ ചിക്ക ചോ കോഴി നല്ലഷ്ട്ടായികാരം അഹ അ കുട്ടികൾക്ക് എന്താ വായി ന്നെ എല്ലാർക്കും ഒരുപുടുത്താണ് ചെർത് മീൻ ഇഷ്ട്ടാണ്ട്ടോ മീനും തിന്നും മീനും തിന്നും ന്നറിം ഹലോ ഹലോ